ആഹ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
എന്ത് നല്ല സുഖമായിട്ട പോകണം
ആഹ എന്താ പണി
പണി അടിച്ചു വാരല് തന്നാണ്
ആ ഇന്നെന്താ പരിപാടി എങ്ങോട്ടെങ്കിലും ട്രിപ്പ് ഉണ്ടോ
ഇന്ന് മഴല്ലപ്പൊ ഉ
ഇന്ന് മഴണ്ടോ
മഴ ഉണ്ടോ ച്ചല മ മുടികൊണ്ട നിക്കണ്ട് ഇന്ന് കുറച്ച് വ ഇതുവരെ പെയ്തിട്ടൊന്നുമില്ല ചെലപ്പോ നല്ല വെളിച്ചം ചെലപ്പോ നല്ല മുടികൊണ്ടും അങ്ങനെയൊക്കെയാണ്
ആ ആ് ആഹ പിന്നെ എന്താ ചോറൊക്കെന്നെ
ആഹ ചോറ് ചോറായി
ഉം
ചോറും കുട്ടനൊക്കെ ആയി അല്ലാത്ത പണികളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ
ആഹ് ആഹ്
ഇങ്ങൾക്കായോ
ആഹ ഞങ്ങ ന്റെ അടിച്ചു വ രാംന്നും നോക്കിട്ടില്ല ചോറാവുന്നു
ആഹ ചൊറിനെന്താ കൂട്ടനെന്താ
ചോറിന് നിന്ന എന്താ കൊറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കറിയക്കാ ഏ അത് അതിരുന്നു ചോറുണ്ടാക്കാ വി ചേച്ചേ ഉം കുറച്ചുണ്ട് അപ്പൊ ഇനി ഏതായാലും എങ്ങനെ ആയാലും വേണം ചോറ് നിന്നെ ആൾക്ക അറിയ ചിലപ്പോ കൊറച്ച് അരി ഉണ്ട് അപ്പെ ഉണ്ടാക്ക വിചാരിച്ച
ആഹ് സ്കൂള ഒന്ന് ഞാറായ്ച ആണ് ലെ ആഹ് സ്കൂളൊന്നുംല്ലല്ലോ
പിന്നെ അവിടെ വക്ക് ഓരാള് മദ്രസ വിട്ടാന്നപ്പോ ചായകുടിച്ച്ക്കാണ്ട് ഇപ്പം പോവും നീചോയ്
കുട്ട്യാള് നീച്ചീല്ലേ?
എന്താ പറയാ ഏഹ് ഒക്കെ നേരത്തെ നീച്ചും സ്കൂള് ഇല്ലെങ്കിലും നേര്ത്തന്നെ നീച്ചും ഉം
വടെ ഒരാള് നീച്ചിട്ടുള്ളൂ ഓൻ നീച്ച് കളിച്ചാൻ പോയി
ആഹ് ആഹ്
മറ്റോം ന്നിച്ചില്ല
ആഹ് ആഹ്
ആഹ്
പിന്നെ എന്താ പറയാ എന്താ ചായക്ന്ന് ഇണ്ടാക്കെ
ചായക്ക്ന്ന് അപ്പം അപ്പണ്ടാക്കിണ് ആഹ് ദോശ ദോശ
ആഹ്
ഞങ്ങളെ ഇവടെ ദോശ പർഞ്ഞാല് മറ്റെ ഉയ്ന്ന്ട്ടാണ്ട് വെക്കൂലേ ആഹ് അയിനാണ് ദോശാന്ന് പറയാ അപ്പം പർഞ്ഞാ മറ്റേ സാദാ ആരി അരച്ച്കാണ്ട് ആഹ്
ത്തിന്റെതില് ആരോ വി റീല് കണ്ട്ണ് മലപ്പുറത്തിന്റെ സ്വന്തം
ന്തോ ആഹ് ആഹ് മലപ്പുറത്തിന്റെ ദേശീയ ഭക്ഷണാണ് ദോശ ഞാ ഇണ്ടാക്കാനും സുഖാണ്
അതന്നെ അതന്നെ രാവിലെ എന്താ ഇങ്ങനെതില്ലണ്ട് രാവിലെ നീച്ച കേൾക്ണ സൗണ്ട് ഇതാണ് ച്ചീ
ആഹ് രാവിൽത്തെ കടിയാണ് പ്രശ്നം അല്ലെങ്കി പ്രശ്നോന്നുല്ല രാവിൽത്താണെങ്കി എന്താ ന്താ ന്താച്ചോയ്ച്ചോണ്ട്ങ്ങനെ നിക്കണെ ആ നിക്കും രാവിൽത്തെ എന്ന് ഒന്ന് പറ്റൂല്ല എന്നും ഒന്ന് ഇണ്ടാക്കിയാ പിന്നെ പറ്റൂല ആഹ്
പിന്നെന്തെക്കെ?
എന്താ അലക്കാന് കൊറേണ്ടോ?
ആഹ് അലക്കാന്ണ്ട് ഇന്ന് ബെഡ്ഷീറ്റ്ന്ന് ഇന്ന് കോർച്ച് വെയില് കണ്ടപ്പോ ഞൻ ബെഡ്ഷീറ്റ് പോൻ ത്തിരി കോറെ ദിവസായി മഴ ആയോണ്ടെ ഒന്നാമത് മെഷീന് കേട ഉം മെഷീന് കേടന്ന്ണ് ഒണക്ണത് അപ്പൊ അതൊണ്ട് പിന്നെ ആഹ് ഒ ആണെ ഒണക്ണത് കേടന്ന്ണ് അപ്പ പിന്നെ ഞാന് തിരുമ്പാ എടുത്തിട്ടില്ല കോറെ ദിവസായി തിരുമ്പാനായിട്ട് വെല്യ പോതപ്പകുമ്പളേ
അതെ കഴൂല്ല ഒണങ്ങി കിട്ടൂല്ല
ണങ്ങി കിട്ടൂല്ല പിന്നെ അതായത് ഒണങ്ങാഞ്ഞ ക്കാലത്ത് ഒണങ്ങാഞ്ഞ ഭയങ്കര മണാണല്ലോ?
ആഹ് അതല്ലത് അല്ലേ തന്നെ ഒണങ്ങിയാ തന്നെ ഉം മഴ മഴ ക്കാലാവുമ്പോ ഒൺങ്ങിയാ തന്നെ ഒരു മണം
ആഹ് ഒരു അതാണ് വെയില് ഇണ്ടായാലും അങ്ങനെന്നെ ഒരു സ സ്മെല്ല് എന്തായാലും പോവൂല
ആഹ് ആഹ്
അതേ ഞാൻ പൊതിർത്തി വെച്ച്ണ് മഴ ഇപ്പങ്ങനെ ചെറ്തായി മൂടിക്ണ് ണ്ട്
എല്ലാം പിഞ്ഞ് ഇതാക്കിടണം നന്നാക്കാൻ പറ്റൂല
മെഷീനാ അത് കൊറെ ആയി ഇനി വാ ഒഴിവാക്കി വേറെ വാങ്ങാന്നൊക്കെ പർഞ്ഞെട്ടിനി കൊറെ ആയില്ലേ നന്നാക്കാൻ പറ്റൂ അറിയില്ല അതാണെ ഉം തിരു നമ്മക്ക് തിരുമ്പാൻ പ്രശ്നല്ല ഓ ക്കാനാണെ പ്രശ്നം
ഞാന് ഏത് ഒണക്കി കൊണ്ട് വരും കാരണം മേലൊക്കെ ആയിട്ട്ണ്ട്
ആഹ് ഒണങ്ങിയ പിന്നെ വേനക്കും പിന്നെ ഒണങ്ങാതെ കയ്യൂല ആഹ് അതാണേ വേഗം ഒണങ്ങിയ അടുത്തക്ക
മ്ഹ് പിന്ന നിങ്ങക്കെന്താ മീന് ആവൂലേ
അയ് ഇല്ല ഇന്ന് ഇന്നും കിട്ടീട്ടില്ല ഇന്ന് ഇന്ന് കൊണ്ട് വരൂ അറിയില്ല ഇതു വരെ ആരും എനീച്ചി റ്റൊന്നുല്ലാ ഞാൻ സോയാബീൻ സോയാബീൻ ഉപ്പേരിയൊക്കെ വെച്ച് കൊണ്ട് വരണെങ്കി ഇണ്ടാക്കാല്ലോ അല്ലെങ്കി അത് മതിയെന്ന് വിചാരിച്ച്
ആഹ് മറ്റൊള പനി മാറിയാ
ഇല്ലേ ഇവൾക്ക് മറ്റേ ഇപ്പം മറ്റേ പനിയാണേ വേറൊരു പനി ഇണ്ടല്ലേ കൗണ്ട് കുറഞ്ഞ ആഹ് ഡെങ്കി അതാണ്
ആഹ്
അപ്പ പനി മാറിയിട്ടില്ല ഭയങ്കര ഭയങ്കര ക്ഷീണമാണ് എണീച്ച് നിക്കാൻ കഴിയാത്ത അഡ്മീറ്റ് ഉം അഡ്മിറ്റിന് പറഞ്ഞതായിരുന്നു അപ്പം ചെറിയ കുട്ടികളാണന്ന് പറഞ്ഞുംങ്ങാണ്ട്
ഇല്ല ഇനിയിപ്പ ഇന്ന് കൗണ്ട് നോക്കാൻ പർ വെരാൻ പറഞ്ഞാണ് ഹോസ്പിറ്റൽക്കേ ഇനി കൗണ്ട് കൊറവാണ്ന്ന്ണ്ടെങ്കില് അഡ്മിറ്റന്നെ ആക്കേണ്ടി വരും ചെറിയ കു ട്ട്യളാണെന്ന് പറഞ്ഞ പറ്റൂലല്ലോ കൗണ്ട് കൊറയണ പനി
ഉം ജില്ലാശുപത്രിയിലല്ലേ
ഓല് അല്ലെ ഓര് മാനൂല് ജില്ല ആശുപത്രിണ്ട് കാഷ്യാലിറ്റി രണ്ട് വട്ടം കാണിച്ചതൊന്നും കൊറവില്ലാത്തോണ്ടേ അവിടുന്ന് ബ്ലഡൊക്കെ ടെസ്റ്റെയ്‌തു അപ്പളൊന്നും അറിഞ്ഞീല പിന്നെ ഓല് മാനു പോയാണ്ട് അ അവിടുന്നും ടെസ് റ്റ് ചെയ്തീന് അയില് പറഞ്ഞത് പിന്നെ പിൻ ഇന്നലെ പിന്നെ യൂറിയനും ബ്ലഡൊ
ണ്ട്ല്ലേ
ആഹ് അറിയില്ല തോന്നണു കൊറച്ച് ക്കൂട ആയിട്ടാണ് അവൾക്ക് പിന്നെ രണ്ടാഴ്ച കൊറേ ആയി പനി ഒന്ന് ഉണ്ടായാണ് പിന്നെ മാറീന് പിന്നേം പനിച്ചു അയിലാകെ ഇതായി പിന്നെ ശർദ്ദിയാണ് ശർദ്ദിച്ചു കൊളുങ്ങനൊ ഓർക്കാനിച്ചോണ്ട് നിക്കണ് ഉം ശർദ്ധി പിന്നെ ഇല്ല
ഇനീപ്പൊ മക്കക്കൊക്ക ഇണ്ടായ എല്ലാരെ ഗതീം അതാ
ആഹ് അപ്പൊ അമ്മളീ ഡെങ്കിപനി പറഞ്ഞാ പകരൂ വെച്ചാല് കൊതുക് ഓള കടിച്ച കൊതുക് ആരെങ്കിലും മേത്ത് കടിച്ചാല് അങ്ങനേണ് ഇത്ണ്ടാവുക അല്ലാതെ ശ്വാസ ഇത് നമ്മ അമ്മൾ വായൂടെ അല്ലാതെ നമ്മ തൊട്ട അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാൽ അങ്ങനെ ഒന്നും
ഇല്ലല്ലേ കൊതുക് അപ്പ കൊതുകിപ്പൊ എങ്ങനെ ആയാലും കൊതുക് ഇണ്ടാവൂലെ പടച്ചോനെ
ആഹ് ഞമ്മ ഓൾക്ക് റൂമിന്ന് എണീച്ച് നിക്കാൻ കൊതുകിനിപ്പൊ എല്ലോടുത്തും ഉണ്ടാവൊല്ലോ പിന്നെ കൊതു പതു ആഹ് പിന്നെ കൊത് കൊതുക് തിരി അങ്ങനെയൊക്കെ കത്തിച്ച്ങ്ങാണ്ട് കൊതുകില്ലാതെ അങ്ങനെയൊക്കെ ഡോക്ടർ വന്നു നല്ലോണം
ക്ക്ന്ന എടേല് അതൊന്നു
പഠിച്ചുണ ആഹ് അതണേ പിന്നെ ഞങ്ങൾ എവിടെ റഞ്ഞല് മേലെ സ് പാടെ ഇതൊക്കെ ആയിട്ട നക്ക് നല്ല കൊതുക്കാണ് ക ഇപ്പ ല്ല
ആഹ് ഈ മഴ മല തന്നെ ഇണ്ട് ഇവിടെ ഇണ്ടായി ഇപ്പം കൊറച്ച് കുറഞ്ഞ ഞ ഞാാന് ഞങ്ങള് എന്താ ഒരു ആ മയക്ക് മഴ തുടങ്ങിയ ദീല് അള്ളാ എന്താെരു കാെത് കെനി
ആണ്ടേ ആഹ് നല്ല ക തുകാണ്
പിന്നെ ഉ
ഞനെ റസ്റ്റിലാണ്
ഉം
ഡോക്ടർ ഫുള്ളില് ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കാനൊക്കെ പറഞ്ഞത് ഇപ്പൊ കൗണ്ട് പോയി നോക്കണം കൗണ്ട് നോക്കീട്ട് കൊറവാണങ്കി കുറവാവാണെങ്കിൽ അഡ്മിറ്റിനെ എഴുതിയക്കാരം അല്ലാത ഇപ്പം അഡ്മിറ്റ് ചെയ്യേണ്ടത് ചെയ്യന്ന മാണ്ടേ കുട്ടികൾണ്ട് രണ്ട് കാര്യല്ല പിന്നെ ഡേഞ്ചറാണ്തെ കൗണ്ട് കൊറിണ പനി ഡേഞ്ചറ അതാണ് പേടിയാണ്
അപ്പൊ ഉ ഇ ഇത് കൂടുയിക്കാനും ആയിത്തൊടങ്ങിയല്ലേ
ആഹ് ഇണ്ടേ അതും ഉണ്ട് അയിന്റെടടെ ഓൾക്ക് നാളെ അവള് ഡ്രൈവിങ് പഠിച്ചാൻ പോയിനല്ലോ
അതിന്റെ ടെസ്റ്റ
അതിന്റെ എക്സാ ആണ് ലേണിംഗ എക്സാം ലേണിംഗന്റെ എക്സാം ഉണ്ടല്ലോ
ആഹ് മാറ്റേ കമറ്റിലക്ക
എന്താറിയില്ല ഡോക്ടർ പറഞ്ഞപ്പോ ഡോക്ടറിന് ഇത്രയും ദൂരത്തേക്ക് പോകണ്ടേ അപ്പം പറ്റൂല്ലന്നൊക്കെ പറഞ്ഞിണ് എന്താ ചെയ്യണ അറിയില്ല
ഉം ഏതാന കാറോ
അല്ലേ ബേക്ക് ആ ടു വീലറ പഠിച്ചിട്ടുള്ളൂ ആ സ്കൂട്ടി വെക്ക് എന്താ അറിലാ ടു വീലറ ആണ് ഉം
ജ് പോണിലേ
ഞാനൻ വിചാരിച്ചു്തിനി ഒരു വണ്ടി മറ്റേ വണ്ടിയല്ലേ ബേക്ക്ല്ലേ ഇട്ടത് അപ്പൊ പിന്നെ ഞാനും ആ നോകട്ടതലും മറ്റേ ആഹ് അത് ആ സ തോന്നുന്ന സമയത്ത് തന്നെ പോകപ്പെടും പിന്നെ നമക്ക് അതിന്റെ ഇൻ്രസ്റ്റ് പോയി
ആഹ്
നമക്ക് തോവന്ന സംഭയിച്ചിട്ട് പോയല്ലേ എ ആയി കിട്ടും ഇ ഭയങ്കര കെത്യെടാണ് അതിത്തെ മാതിരി പെട്ടെന്ന് കിട്ടൂല്ല തോന്നുന്ന ലൈസൻസ്
ഇല്ല അപ്പൊ ഭയങ്കര റിസ്ക് ആണ് പറഞ്ഞു ആത് കൊറച്ചച്ച് അറിയണം എന്നാ പിന്നെ നമ്മള് പഠിച്ചാൻ പോയത് കൊപ്പ ഇത് തീര അറിയാതെ പോവുമ്പേ പേടിയ ഒരു ഭാഗത്തുണ്ടാവും
ആഹ് പേടിയാണേ ആഹ് നമുക്ക് കയ്യോ കയ്യോ നല്ല ഉള്ളക്കത്ണ്ടാവും പഠിച്ചാന്നൊന്നും കെതേടില്ല എന്ന ഓള് പറഞ്ഞു ആ ഓൾകൊന്നും നോക്കന്ന് സൈക്കിൾ ബാലൻസ് ബാലൻസ് ഒന്ന ഇല്ലല്ലോ
ഇല്ല ഇല്ല
ഇല്ല ഇല്ല
ആഹ്
ഉം കതിവണൊന്നുംല്ല പിന്നെത് കിട്ടണം അത് കിട്ടാൻ കൊറച്ചു പണിയാ
ത് കിട്ടിയ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊറേ പിന്നെം പ്രാക്ടീസ് ചെയ്യാം
ആഹ്
ടൗണിക്കൂടൊക്കെ പോണങ്കിലൊക്കെ
ആഹ് അല്ല പഠിച്ചു കഴിഞ്ഞാ പ്രശ്നൊന്നുല്ലാട്ടോ നമ്മക്ക് അണ്ട് പരിജയ നമ്മക്ക് ഏത് ജോലി അങ്ങനെ തന്നെയല്ലേ നമ്മക്കണ്ട് അയ്മ അറിഞ്ഞാൽ പിന്നെ നമ്മക്ക് പേടില്ല അയിന്റെ മുമ്പിലങ്ങ് ഇങ്ങനെ പേടി തോന്നുവാ ഏത് ഇതുവലെ അങ്ങനെയല്ലന്നെ അങ്ങനെ തന്നെയല്ലേ.
ഒക്കെ അതന്നെ അമക്കൊന്നും അറീല്ല സൈക്കിൾ ബാലൻസ്സൊന്നും ഇല്ലാത്തോണ്ട്.
ആഹ് ആഹ്. ആഹ് അത് പ്രശ്നൊന്നുല്ലാന്നാ പറഞ്ഞെ ഫസ്റ്റ് നമുക്ക് ബാലൻസ് ലെവലാക്കും. അവര് ബാലൻസ് തന്നല്ലോ അത് നമ്മള് ഇങ്ങനെ കളി ച്ചൂട്ടിക്കാണ്ട് ഇങ്ങനെ ബാലൻസ് റെഡി ആക്കും പറഞ്ഞു.
ആഹ് അപ്പൊ ബൈക്കൊക്കെ ആണെങ്കിൽ നിലത്ത്ക്ക് കാലെത്തുവോ.
ബേക്കല്ലല്ലോ.
അല്ലെ. ചെലവിട് തിന്നാൻ പോയി അങ്ങനെ മറ്റത്തൂരുന്ന് കണ്ടതാണ് കേട്ടോ അവിടെ മേലുണ്ട്.
ആണല്ലെ കാല് എത്തോ ആവല്ലേ ഓൾക്ക് എത്തുട്ടോ നീളുണ്ടായോണ്ട്. ഞമ്മക്കൊന്നും എത്തൂല.
എത്തൂല്ല.
ഉം ഇഞ്ഞി എനിക്കറില്ലാട്ടെന്നാല് അയിതിനായിട്ട് വേറെ വണ്ടിണ്ട് ബൈക്ക്.
ഉണ്ടേര്ക്കും. കറിയ അത് അന്ന് ഏതാ ഇപ്പൊന്ന് കണ്ടിന് ഈ ബൈക്കിന്. സ്കൂട്ടിട്ടോ സ്കൂട്ടി ആയന് ഒരു കയറ് എടുത്താണ്ടൊക്കെ. എന്തൊക്കെ ആക്കി ആഹ് അങ്ങനെയൊക്കെ ഇപ്പ എന്താവോ.
ആഹ് ആഹാ അടിക്ക്യൂരല്ലേ.
ഇല്ല്യാ തോന്നുന്നുണ്ട്.
അല്ല അങ്ങനെ.
ഉം
കയറന്ന അത്രയും അല്ല നേരെ അങ്ങോടും ഇങ്ങോട്ടും ചേരുവല്ലോ അത്.
ആഹ് ശെരി.
ആഹ് മുന്നോക്കല്ലെള്ളു പോക മുന്നക്ക് പോകുമ്പോ വലിച്ച് ചെരിമാ എന്താകാട്ടാ.
ആഹ് എന്തായലും പഠിച്ചാൻ കിട്ടിയാൽ നല്ലാണ്.
ആഹ് അതില്ലാണ്ടിയേനു ആഹ് ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊ ക്കെ സുഖാണ് എവിട്ക്കും പോണില്ല മറ്റേത് ഇങ്ങനെ എത്ര ഓർഡർ. കൂലിയാണ് കൊടുക്കുന്നത് ഇങ്ങട്ട് തിരിയാനും ഇങ്ങട് തിരിയാനൊക്കെ വേണ്ടേ വണ്ടിക്കൂലി.
എന്തന്നാല്.
വേറെന്തോന്നാ.
എന്നായ്ക്കോട്ടെ.
എന്നാ ശെരി ആയിക്കോട്ടെ എന്നാ ശെരി.